ആഹാ കേൾക്കുന്നില്ലേ?
ആഹാ കേൾക്കുന്നുണ്ട്, നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കണ്ട് എന്താ എൻ എന്താ വർത്താനം
നല്ല വർത്താനം തന്നെ ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്
ഏഹ് ഇവിടെ മഴ ഇല്ലപ്പൊ മൂടലുണ്ട് നല്ല
ആഹ് ഇവിടെ നല്ല വെയിലായിരുന്നു പിന്നെ ഒന്ന് ഇങ്ങനെ കറുത്തുവന്ന് ഇപ്പ നല്ല മഴ പെയ്യുന്നുണ്ട് എന്നാ വെയിലും ഉണ്ട്
വെയിലും ഉണ്ടല്ലേ നല്ല കാലാവസ്ഥ
ആഹ് അതെ
അതെ പിന്നെ ഇങ്ങള് എവിടേ ക്കെങ്കിലുഒക്കെ യാത്ര പോയിരു ന്നോ ആഹ്
കഴിഞ്ഞാ
ആഹ് ഓ പണിയൊക്കെ കഴിഞ്ഞ് നമ്മള് പിന്നെ പ പണി ആഹ് അതെ ഞാൻ കല്യാണം കഴിഞ്ഞു
ആഹ് എത്ര കുട്ടികളാ
ഏയ് മക്കളൊന്നും ഇല്ല നമ്മളിപ്പ ഇ ഇപ്പം പ്ലാനിങ് ഇല്ല കൊറച്ചും കൂടോക്കെ എൻജോയ് ചെയ്തിട്ട്-
ആഹ് ആഹ് ഓഹ് അത് ശെരി
പിന്നെ നമ്മള് ഇവിടെ ഒരു ആളുണ്ട് സെർവന്റായിട്ട് വേലക്കാരി ഉണ്ട് അപ്പൊ പിന്ന ഭക്ഷണവും വൃത്തിയാക്കലൊക്കെ ഓര് ചെ - ചെയ്യും പിന്നെ ഞാന് ഇങ്ങനെ വർക്കിങ്ങിന് പോവാണ് ഓൺലൈനായിട്ട്
ഓഹ് ഇങ്ങള് എന്ത് വർക്കിനാ പോന്നെ
ഞമ്മള് നമ്മള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെലിവറി ഒക്കെ ചെയ്യോല്ലോ ഓരോരുത്തര് ഓഡർ ചെയ്തിട്ടേ
ഓഹ് ഓഹ് അത് ശെരി
ഓഫീസിലാണ് അമ്മള് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ വിളിച്ച് ഇങ്ങനത്തെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒര്താ
ആഹ് ആഹ് അത് ശെരി ആഹ് ഇപ്പ സ്വന്തമായി വർക്കൊക്കെ- ചെയ്യുന്ന ആളാണല്ലേ
ആഹ് അതെ വീട്ടില് എല്ലാരും ജോലി ചെയ്യുന്നവരാണ്
ഓഹ് ഓഹ് നിങ്ങടെ ഹസ്ബ പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു.
ഏഹ് ഭർത്താവ് അങ്ങ് സിംഗപ്പൂരാണ്.
ഓഹ് അത് ശെരി അവിടെന്താ ജോലി
അവിടെ ഉം ബിസ് വലിയ ബിസിനസ് ആണ് മറ്റെ ഇതിന്റെ ക്കെ നമ്മളെ ഈ വീട് ഈ കാർക്കിടെക്ചർ ആയിട്ട് വീടും കാര്യങ്ങളൊക്കെ നമ്മള് ഡിസൈൻ ചെയ്ത് കൊടുക്കൂലെ
ഓഹ് ഓഹ് അത് ശെരി അങ്ങനെയാണല്ലേ
ആഹ് അങ്ങനെയാണ് അപ്പം നമ്മക്ക് ബുദ്ധിമുട്ട്കളോ കാര്യങ്ങളൊന്നുഇല്ല നമ്മള്- ജോലിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുന്നുണ്ട് ആഹ് നിങ്ങളവിടെ എങ്ങനെ സുഖം തന്നല്ലേ എല്ലാരിക്കും
സുഖം തന്നെ
ആഹ് കല്യാണം കഴിഞ്ഞതാണോ ആഹ് അയ് ശെരി മക്കളൊക്കെ ആഹ് അയ് ശരി ആഹ് നിങ്ങള് ഇങ്ങനെ നമ്മള് നാട്ടിലാണോ അതോ ഇന്നി വിദേശത്തെവിടേങ്കിലുവാണോ
അല്ല ഞങ്ങള് നാട്ടിൽ തന്നെയാണ് ഞാന് വിദേശത്തായിരുന്നു ഇപ്പം ആഹ് ഇപ്പം നാലഞ്ച് മാസായിട്ട് ഇപ്പം നാട്ടി തന്നെയാണ് ഇനിയിപ്പോ
ആഹ് നാട്ടിലാണല്ലേ വിദേശത്തേക്ക് പോവാൻ പ്ലാനുണ്ടോ
ലായിട്ട് വന്നതായിരു അല്ല നമ്മൾ സ്ഥിരായിട്ട് അവിടെ ക്കുന്ന ആത്മാനത്തിന് ഞാനൊരു അത്യാവശ്യ ആയപ്പം അങ്ങനെ പോന്നതാണ് ഇനിയിപ്പോം ആഹ് അന്നത്തെ അതെ ലീവായിതല്ലോ അപ്പ അങ്ങനെ പോന്നതാണ്
അയ് ശരി അപ്പം വീട് വീടും കാര്യങ്ങളൊക്കെ അടച്ചി ട്ടു പോവാറാണോ പതിവ്
ആഹ് അടച്ചിട്ട് പോവാറാ പക്ഷെ ഇവിടെ വീട് നമ്മള് എടുത്ത് പിന്നേ കുടുംബക്കാരൊ കള്ളത് കൊണ്ടേ അവര് നോക്കിക്കോളും
അയ് ശരി കുടുംബക്കാരാരെയും നിങ്ങള് കൊണ്ടു പോവലില്ല
കുടുംബ ഇല്ല ഞാനും മക്കള് ഞങ്ങളും ഏഹ് മക്കളും മാത്രേ പോവാറുള്ളൂ എല്ലാരേയും കൂടി ഇപ്പം വന്ന്
കൊണ്ടോവാൻ വേ ഈ ആഹ് ഓക്കേ ഉം -ഉം അയ് ശരി അങ്ങനാ അപ്പം
എനിക്കൊരു കുഞ്ഞനാണ് ഇപ്പ നമ്മള് മാത്രം
ആഹ് ഓക്കെ നല്ല നല്ല സുഖജീവിതാണ് ഇപ്പൊ പോന്നെ കുടുംബ ആഹ് അതെ ഉം നമ്മുക്കും ഏഹ് അങ്ങനെ പ്രത്യേകിച്ച് പ്രാരാബ്ദങ്ങളും ബുദ്ധിമു ട്ടുകളും പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മള് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട ആവശ്യങ്ങളി
ഇപ്പൊ ബുദ്ധിമുട്ടാണ്ട് കാര്യങ്ങള് ഇപ്പം എല്ലാം നമ്മുടെ മുമ്പിലിങ്ങനെ വരികല്ലേ
ആഹ് അപ്പൊ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിന്റെ ആവശ്യം നമ്മുക്കില്ലല്ലോ
ആഹ് ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങൾ ഇല്ലല്ലോ
ആഹ് പിന്നെ പാത്രം മൂർന്നൊരു മെഷീൻ ഇവിടെ ഇപ്പടുത്ത് വാങ്ങി അന്നാണ് അറിഞ്ഞത് അത് ക്കെന്നോ വന്ന്ക്ക്ണ്ന്നുള്ളത്
ഓരൊ ക്കെ എപ്പൊളോ വന്നിട്ടുണ്ട് പിന്നെ പാത്രം ആഹ് പാത്രമോറുന്ന മെഷീനുണ്ട് പക്ഷെ നമ്മളിപ്പോ മൂന്ന് പേരായതൊണ്ട് അതിന് ആവശ്യം വരുന്നില്ലല്ലോ
ആഹ് അതെ എന്നാലും നാ നമ്മള് എത്ര ആണെങ്കിലും നമ്മള് ഇതിലാണ് നോക്കലും ഇതാക്കലും ഒക്കെ പിന്നേ വേലക്കാരി ഒരിസം വന്നിട്ട് വൈകുന്നേരം ആമ്പുത്തേന് പോ പോവലും പിന്നെ ചെയ്യുന്നത് അത് അപ്പൊ നമുക്ക് ഈ പത്രം കഴുകാന്ന് പറഞ്ഞ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യാണ് കൈമേലിതാ സോ പ്പുന്തൊക്കെ ആയിഴിഞ്ഞ നമ്മുടെ കൈ വൃത്തികേടാകും കേട് വരും കയ്യ്മ്മേനഖഒക്കെ പല പ്രശ്നങ്ങളും ആണല്ലോ പ്പനമ്മ
പല പ്രശ്നങ്ങളു ആണ് ഷൻ അഹ് അതെ പിന്നെ ഞാന് അത് പിന്നെ എന്താന്ന് വെച്ചാല് മൂന്നു പേരല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഞാന അതങ്ങനെ യൂസ ആക്കാറില്ല പിന്നെ കൊറെ ഫംഗഷനൊക്കെ വലിയ ഫംഗ്ഷൻൊക്കെ വരുമ്പോ കൊറെ പാത്രങ്ങൾക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് ഞൻ അതാണ് ഉപയോഗിക്കാറ് മറ്റേത്പ്പ നമ്മള് അത്രല്ല നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊപ്പം കഴുകുമ്പോ അത് കൈക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല
ആഹ് അത് ശെരി ആഹ് അങ്ങനെ പ്രശ്നല്ല പക്ഷേ ഇപ് പെട്ടെന്ന് പ്രശ്നങ്ങളാകും ഒന്ന് രണ്ട് പാത്രം തന്നെ മോറിയാല് വെല്യ പ്രശ്നാണ് കൈകള് നമ്മള് ന്നെ കയ് വൃത്തിയാകും പിന്നെ ചളിയാകും പിന്നെ ആ സോപ്പ് പ്പിന്റൊക്കെ നിന്ന്ട്ട് ങ്ങട്ട് ഒരു ജാ ഒരു മാതിരി ഒര് ഒര്താകും പാത്രം കെഴ്കല് വെല്യൊരു വിഷയാണ് ആഹ് അതൊക്കെ വെട്ടാറ്ണ്ട് ഉം നമ്മള് ന്ന പിന്നെ നെകം നല്ലം പോലെ നിർ ത്തുമ്പളേ നെകം നല്ല വീ വീതീല് നീളത്തില്ണ്ടാവു മ്പളാണല്ലോ അതിന്റെ ഭംഗി അപ്പം ഞാനങ്ങനെ എപ്പഴൊന്നും ആഹ് ഭംഗി ക്യുട്ട് സ്സൊക്കെ ഇട്ന്നോര്ക്ക് പിന്നാ നെഖം നീട്ടണല്ലോ
ഓഹ് ഓഹ് അത് ശെരിയാ
ആഹ് അപ്പൊ പിന്നെ ഞാന് ഏഹ് അതുകൊണ്ട് നഖം വെല്ലാതെ വെട്ടാറില്ല
ഓഹ് ഓഹ് അപ്പൊ നിങ്ങള് പിന്നെ പ പാത്രം കെഴുകുന്ന മെഷീ ഇതൊക്കെ വാണ്ടി വെരും
ആഹ് വാണം അപ്പം അതാണ് അപ്പം ഇങ്ങൾ പ്പ ഇപ്പ മൻസ്സിലായല്ലോ ഇങ്ങ
വാഷി മിഷീന്ണ്ടോ വീട്ടില്
ആഹ് വാഷി മിഷീനുണ്ട് ഓട്ടോമെറ്റിക്കാണ്
ഓട്ടോമാറ്റിക് അത് നടു തൊർക്ക്ന്നതാണോ അല്ലെ മേലെ തൊർക്ക്ന്നതാണോ
അല്ല അമ്മള് നടൂല് തൊർന്ന് കഴിഞ്ഞാ എല്ലാതും അയിലേക്കിട്ടിട്ട് മറ്റേ ആ സംഭവൊണ്ടല്ലോ ഒരു ലി ക്യുടിന് പകരം ഇപ്പ വേറൊരു ഏഹ് ക്യൂബ് വന്ന്ക്കല്ലോ
ആഹ് ആഹ് ഓമ ഓ ണ്ട്
ആഹ് ആഹ് നല്ല മണള്ളേ അപ്പൊ അപ്പതിലേ ക്കങ് ട്ട് കൊടുത്താല് സെറ്റാകും അതൊന്നും നമ്മള് വേലക്കാരികളൊണ്ട് ചെയ്യിപ്പിക്കാറില്ല
ഉം
തൊക്കെ മിഷീന്ള്ളതോണ്ട് നമ്മളെന്നെ ചെയ്യും കാരണം ഉം ഓര് ക്ക് ഫുഡ്ണ്ടാക്കലന്നേണല്ലോ പണി
അതെന്നെ ഫുഡ്ണ്ടാക്കല് പിന്നെ ആ അപ്പൊ നമ്മള് പിന്നെ ഇതും കൂടെ കൊട് ത്തിറ്റവരെ എടങേറാക്കണ്ടാലോ ലെ
പ്പ ഒരും ഇതുപോലെ ഞമ്മളെ പോലത്തെ ആൾ കാരന്ത പാവങ്ങളല്ലേ അപ്പം ഉം അപ്പൊ ഓര്ക്കോരതായ ജോലിക്ക് മൂല്യം ണ്ടല്ലോ ന്ന് കരുതി നമ്മള് പിന്നെ നമ്മളങ്ങനെ ചെയ്യിപ്പിക്കാറില്ല
ആഹ് അത് ശെരി ആ അപ്പൊ ഇവിടെ അങ്ങനെത്തെന്നെ മെഷീനെന്ന്യാണ് പക്ഷെ നടു തൊർക്കുന്നതല്ല നമ്മളത് മേലെ തൊർക്കുന്നതാണ്
ആ മേലെ തൊർക്ക മേലെ തൊർക്കുന്നത് കൊർച്ച് സമയം എന്തെങ്കിലും ലാഭണ്ടോ
സമയം അങ്ങനെ ലാഭംന്ന് പറയാനൊന്നുല്ല എല്ലാം ഒരുപോലെ തന്നെ നമ്മള് പിന്നെ നമ്മള് സമയം നമ്മള്ങ്ങനെ ടൈം കണക്കാക്കിട്ക്ക്ന്നതാണല്ലോ
ആഹ് അത് ശെരി അങ്ങനെല്ലേ പിന്നെ നമ്മ മ്മള് ഇങ്ങള് വിദേശത്തായത് കൊണ്ട് നാട്ടിൽ അങ്ങനെ വെരാറില്ലാത്തത് കൊണ്ട് നാ ട്ടിലെ വിശേഷങ്ങളൊന്നും അങ്ങനെ അറിയിണ്ടാവുല ലെ
അല്ല നാട്ടില് നമ്മള് വിശേഷങ്ങളങ്ങനെ അറിയായി ന്നൊന്നുല്ല നമ്മള് വിളിച്ച അന്വോഷിക്കാറ് എല്ലാ ഇണ്ട്
എന്നും
ആഹ് എന്നും വിളിച്ചന്വേഷി
ക്കും ആഹ് ശരി ഇങ്ങള് ഫുഡ്‌ ഒക്കെ ഉണ്ടാക്കോ സ്വന്തായിട്ട്
ആഹ് ഫുഡ് പിന്നെ ഇവിടെ ഞമ്മള് ഇപ്പം പിന്നെ ജോലിക്കാരൊന്നു അങ്ങനെ വെക്കാറില്ല ഞാൻ പോവുന്നതായത് കൊണ്ടേ അതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെയാ വെക്കാറ് പിന്നെ എന്തെങ്കിലും നല്ല ഫുഡ് ഒക്കെ അങ്ങനെ പരിപാടിയൊക്കെ അങ്ങനെ വരാണെങ്കിലൊക്കെ നമ്മള് ജോലിക്കാരെ വെക്കാറ്ണ്ട്
ആഹ് പരിവാടി വരുമ്പം നമ്മള് പിന്നെ മുറ്റടിച്ചേരാനും അകടിച്ചാരാനും ഭക്ഷണണ്ടാക്കാനും മാത്രം വെക്കും കാരണം അതെപ്പൊഴും നമ്മളെ കൊണ്ട് ചെയ്യാംപറ്റണന്നില്ലല്ലോ
ആഹ് അതന്നെ
അതാണ് പിന്നെ ഓര്ക്കും വാണ്ടെ ഒരു ജോലി
അതാണ് ഓര്ക്കും വാണല്ലോ ഒരു വരുമാനം
ആഹ് വരുമാനം പാവങ്ങളായിട്ടുള്ള ആൾക്കാര്ക്കും വാണല്ലോ ആഹ് അതെ അതെ നമ്മളങ്ങനെ ആയിരിക്കണം ന്നാണ് ഇന്റെ ഒരു ഇത് പിന്നെ
അങ്ങനായിരിക്കണം
ആഹ് ആയ്രിക്കണം പിന്നെ അമ്മ പിന്നെ ഇങ്ങള് എല്ലാത്തരം ഫുഡും ഉണ്ടാക്കോ
ആഹ് ഞാന് എല്ലാതരം ഫുഡും ഉണ്ടാക്കും ബിരിയാണി ഇണ്ടാക്കും പിന്നെ ഉം കോഴി ഇണ്ടാക്കും പുഡ്ഡിംഗ്ണ്ടാക്കും അങ്ങനെ എല്ലാ തരം ഉണ്ടാക്കും
ആഹ് ശരി ന്നാ ഞാന് പിന്നെ അധികം ഓവൻല്ള്ള പണികൾ മാത്രേ ചെയ്യാറൊള്ളു അതാകുമ്പോ എളുപ്പാണല്ലോ
ഓ ഓവൻല് ഞാന് ബ്രെഡ് ഇണ്ടാക്കാറ്ണ്ട് പിന്നെ നമ്മള് പോസ്റ്റ്‌ പൊറത്ത്ന്നൊന്നും വാങ്ങുന്ന നല്ല തല്ലല്ലോ അപ്പൊ ഞാന് വീട്ട്ന്ന് തന്നെയാണ് മക്കൾക്ക് ബ്രെഡൊക്കെ വീട്ട്ന്ന് തന്നെ ഓവൻല് ഇണ്ടാക്കിട്ട്
ആഹ് അതെ ആഹ് അയ്ശരി അൽ
അങ്ങനെയൊക്കെ ആഹ് അൽഫാമൊക്കെ ഗ്രില്ലാക്കുന്നുണ്ട് ഒക്കെ ചെയ്യും ചൊല് ചുടാറുണ്ട്
ആഹ് ആഹ് ആഹ് ഓക്കെ
ആഹ് പിന്നെ ഷവായ ഇണ്ടാക്കറ്ണ്ട്
ഓഹ് അതെ
ആഹ് നമ്മളല്ലാതും ട്രൈ ചെയ്ത് നോക്കിക്ക് ന്ത് ശ്രമ ശ്രമിച്ചു നോ നോക്കും
ആഹ് എന്നാ ശരി ട്ടാ
ആഹ് ഓക്കെ